ഹലോ കേക്കണില്ലേ കേക്കണില്ലേ ആ എന്തൊക്കെയാശേഷം
നല്ല വിശേഷം
സുഖാണ്
ആണല്ലേ നല്ല മഴയാ ഉം ഓരേ ഓ ഇന്നും ഇന്നിപ്പോ ഇവിടെ ഒരു അത്യാവശ്യം പേഴ്തു ആ ഉം ചെലേ സമയത്ത് ഒരു ഇഞ്ഞ് വരുന്നു ചെല സമയത്ത് മഴ ഇങ്ങനെ ചിമൂട് പോലെ നിക്കും ചെല സമയത്ത് ഒന്നും ഉണ്ടാവില്ല അങ്ങനൊരുമാതിരി മഴ ങ്ങട് കനത്ത് പെയ്യുന്നില്ല ഇന്ന് ഇപ്പാങ്ങനെ ഓ ഫുഡൊക്കെ ആയി ഉം ന്ന്ട്ട് അവിടെ ന്താ പണി കറികളൊക്കെ ആയി
ഏ അവിടെ ചോറ് ഊറ്റിങൊണ്ടിരിക്കാണ്
ആണ്ല്ലേ അ പണികളൊക്കെ കഴിയുമ്പ ഓരോരോ പണികളാ ഇപ്പ ഇവിടെ ഒരു പണികളിലാണ് ചോറും കറികളൊക്കെ ആയി ബാക്കി ഉള്ള പണികളില
ങ്‌ ഇല്ല ചോചോറ്ക്ക്‌ ള്ളഎല്ലാ കറികളൊക്കായി
ഓ എനിക്ക് അത്രക്കൊ കറിയൊന്നുംവേണ്ട ഒറ്റക്കലെ
ആ ഒറ്റ കറി ഞങ്ങളിവിടെ അങ്ങനെയല്ലെ ഒരു കറി വേണം ഒരു ഉപ്പേരി വാണം പിന്നെ വല്ല മീനെന്തെങ്കിലുക്കെ വറുത്തത് വേണം അങ്ങനെക്കെണ് പത്തുമണിവുമ്പോത്തിന് ഒരു ഉപ്പേരി പത്തുമണി ആവുമ്പോത്തിൻ ഒരു ഉപ്പേരി വാണം ആയിക് പിന്നെ കഞ്ഞിയോ ചോറോ കഴിക്കണച്ച കഴിക്ക പിന്നെ അത് കഴിഞ്ഞ ഉച്ചക്ക് പിന്നെന്തെങ്കിലൊക്കെ അങ്ങനെ വാണം
നേരത്തേണ്ടക്കിട്ട് വൈകുന്നേര പ്പാ ന്താ ചെയ്യല് പിന്നിം വേറെ ണ്ടാക്കോ
വൈന്നേരം ചെലപ്പം വാക്കിണ്ടാകും ഇല്ലെങ്കിൽ ചോറാല്ലെങ്കിൽ ചോറെല്ലെങ്കിൽ വേറെ എത്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ
ന്നട്ടെന്താ കറി
കറി താ ഇന്ന് മീൻ കറി ണ്ട് മീൻ കറി ണ്ട് ഏ പിന്നെന്താ പയർ ഉപ്പേരി വെക്കാൻ വച്ചിട്ടുണ്ട് ഇങ്ങനൊക്കെ
ആ ആ അങ്ങനെ ന്നട്ട് അടിച്ചു വാരലും തോ തൊടക്കാലൊക്കെ കഴിഞ്ഞോ അടിച്ചു വാരലും തൊടക്കലൊക്കെ കഴിഞ്ഞോ ചോയിക്കാ
അടിച്ചു വാരല് മാത്രേ കയിഞ്ഞ്ട്ട് ള്ളൂ ഓരോരോ പണി എടുത്തോണ്ട് ക്ക അയിന്റെഡെകൂടേണ് ഈ പരിപാടി
ആ ആ അതാണ് ങ്‌ ഹ് അത് അല്ലാതെ നടക്കൂല അല്ലാതെപ്പം ഒക്കെ ഒരുങ്ങട്ടെ വിചാരിച്ചസമയത്ത് ഞമ്മള് പിന്നെ പണി അതൊക്കെ ഇടുത്തു ഒന്ന് കൊഴങ്ങും അപ്പൊന്ന് ആ പിന്നൊന്ന് കടക്കും ഞമ്മള് ഫ്രീ ടൈം ശരിക്കുതാണ് അല്ലാതെ ത്താ മ ക്കളെ. പറഞ്ഞയ്ക്ന്നൂടെ നടക്കുന്ന പരിപാടി ള്ളൂ
നമ്മടെ നമ്മളെ ഫ്രീ ടൈം പറയുന്നത് ഇതാണ് അടുക്കളേൽ കയറുന്നത് നമ്മുടെ ഫ്രീ ടൈം ആണ്
ഞാന് എപ്പളുങ്ങനെ വിചാരിച്ചും ഞമ്മളെ വിടെ എവിടെങ്കിലും ഒരു പാട് ഭാഗത്ത് കടക്കാന്നുണ്ടെങ്കിൽ അപ്പം മക്കള് വരും പ്പന്തിനെങ്കിലൊക്കെ നിക്കണ്ടി വരും അടുക്കളീലവുമ്പോ ഓല് വരൂലഅവിടെ പണി അല്ലെ
ആ ഹലോ
ന്നട്ട്
ആ ന്ന് സത്യം നമ്മളെ ഫ്രീ ടൈംന്ന് പറയുന്നത് അടുക്കളയാണ് ഈ അടുക്കളെന്റെ ഉള്ള് നികുമ്പോൾ നല്ല വിശേഷം ഈ ഒരു ഒരു മാതിരി ഒരു വയ്ലുല്ല ന്നാ ച്ചാ ഒരു തണുത്ത കാലാവസ്ഥ ഓ ഉണ്ട്
ആ ആ സ്വന്തം വീട് എനിക്ക് മൂന്ന് മക്കള്
ആ
ഉം ന്നട്ട് പിന്നെ മക്കളോക്കെ പഠിക്കാ
അല്ല പത്ത് മാസം ആയിട്ടുള്ളു മോൾക്
ഏ ഒരു കുട്ടിയന്നെ യുള്ളൂ
ഒരു കുട്ടിയുള്ളൂ ങ്‌ഹ് ഹ്
ന്നട്ട്ആ ഇപ്പ കൊയപ്പല്ല ഇപ്പ കുട്ടി കടക്കുന്നുണ്ട് കൊയപ്പല്ല കൊറച്ച് ആയി കയിഞ്ഞ ഞാാന്
ഉ എന്റെ അടുക്കളയി എന്റെ അടുക്കളയിൽ കേയറു മ്പോഴാണ് ഞാൻ ഫ്രീ എന്ന് പറയുന്നത് കാരണം ബാക്കിയുള്ള സമയം അവളുടെ കൂടെ ഓടണം, ചാടണം, കളിക്കണം, ചിരിക്കണം, മാന്തണം, നുള്ളണം. ഓരോ പരിപാടി ആരിക്കും ഈ സമയം ഞാൻ ഫ്രീ ആയിരിക്കും.
ആഅതാണ് അങ്ങനെ തന്നെയാണ് എവിടെ എല്ലോടൊത്തും അങ്ങനെ തന്നെ
ഉ അമ്മൂമ വന്നിട്ടുണ്ട് അപ്പൊ അമ്മൂമാ കൂടെ കളിക്ക്യ ആ സമയം ഞാൻ ഫ്രീ ആയി അടുക്കളയിൽ ജോലി ചെയ്യുന്നു
ആഹ്
അപ്പൊ ആ സമയത്ത് എന്റെ വർക്ക് നടക്കും മ്മ് രണ്ടുപരിക്കല്ലേ ഉം അതെ ന്നിട്ട് അത് രണ്ടു ആയി അയിന് വേണ്ടി ഇങ്ങനെ വെറുതെ ഒരു കഷ്ടപ്പെടുവേണ്ടല്ലോ ങ്ക് ആകെ ഫ്രീക്ട്ടണ സമയഇപ്പഴ ഈ സമയം കഴിഞ്ഞ ഞാൻ ഫ്രീ ആവില്ല ഹലോ
ആഹ് ന്ന് ഉച്ചൊക്കെ പരിപാടിക്ക വിചാരിച്ച എന്തോ അറിയാതെ ഉറങ്ങിപ്പോയി നമ്മള് എന്താന്ന നമ്മുടെ ശരീര ന്ന് അടങ്ങണ സമയല്ലത് അതുവരെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓരോന്നും എടുത്ത് പിന്നെ പോയി കെടക്കുമ്പോ അറിയാതെക്കെ ഒറങ്ങും.
ഹ് ഹ് ഹ് ഞാൻ ഈ സമയം ഫ്രീയാവൊല്ലു അതെ എനിക്ക് എനിക്ക് ഈ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ എനിക്ക്ന്തേിലും കാര്യ നടക്കൂ
ആഹ് ആഹ എന്താണ് ഞാൻ കൊറെ പ്രാവശ്യ ശ്രദ്ധിച്ചിക്ന്ന് ട്ടൊ അത് ഇപ്പ നമ്മള് ഇനിയിപ്പോ പണി നടക്കും നമ്മളെ ഫോമ്പുളിയ ഒക്കെ നടക്കും
ആഹ് അപ്പൊ എന്താറയോ ഇതിന്റെടെ ഒരു കാര്യം കൂ ടിുണ്ട് നമ്മളെ നമ്മുടെ വർക്ക് എല്ലാ കാര്യവും ഒരുമിച്ച് പോകവും ഒന്നും പെന്റിങ് കടക്കില്ല ഏ അതാണ് ഇതിലൊരു കാര്യം
ആഹ് അതാണ്
ഇഹ് അടുക്കളയിൽ കയറിവന്ന നമ്മുടെ അടുക്കളപ്പണി നടക്കുന്നുണ്ട് നമ്മുടെ ഫോൺ വിളി നടക്കുന്നുണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കോ നമ്മൾ ഒരു നേരം കൊണ്ട് രണ്ടും മൂന്നും പണി എടുക്കുന്ണ്ട്
എനിക്ക് ഈ സമയം കൊണ്ട് എന്റെ എല്ലാ പണി നടക്കും.
ആഹ് ഹ ഹ
ഉം ഒരു അലക്കൻ വാഷിംഗ മെഷീൻൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് കൊണ്ടിടലും പരിപാടികളൊക്കെ അപ്പഴേക്ക് അടുക്കള വൃത്തിയാക്കേല് ഓരോ പണി
അടുക്കള തന്നെ വച്ക്കണ് പുറത്തൊന്നും അല്ല അപ്പോ നമ്മൾ അടുക്കളയിലു മെഷീനിൽ നമുക്ക് ഉളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യേ ചെയ്യാം പുറത്തൊക്കെ ഇറങ്ങണ്ട പക്ഷെ എന്നാലും കാണ ചെല സമയത്ത് പണിന്നെഒരുങ്ങുല.
ആ എനിക്ക് ഞാനും അവളും ഒറ്റയ്ക്ക് ദിവസം എന്റെ പണി പത്ത് മണി പതിനൊന്ന് മണിക്ക് എന്റെ പണി കഴിഞ്ഞ് ഞാന്
ആരെങ്കില ഉള്ള ദിവസം എന്റെ പണി നീങ്ങണെങ്കിൽ പന്ത്രന്ന് മണിയെങ്കിലും അതെന്താനിക്കറീല്ല ആരേലും ഉള്ള ദിവസം എന്റെ പണി നീങ്ങില്ല
ആഹ ഇവിടെ എങ്ങനെച്ചാല് ഒരാൾ ഒരു നേരത്ത് നീറ്റ് വരും അട് ത്താള് വേറെ നേരത്ത് നീറ്റ് വരും അപ്പൊ നിക്കു ക്കെന് ഓര്ക്ക് പറ്റിയത്ണ്ടാക്കി കൊടുക്കണം ഇപ് പൊരുത്തി എണീറ്റ് വന്ന്ക്ക്ണു ഉം രാവിലെ ഞാൻ നീക്കുമ്പോ നിന്റെ കൂടെ നീക്കും പിന്നെ നീച്ചിട്ട് എന്തെയ്യും. പിന്നെ ഒന്ന് പോയി കടക്കും. ഇപ്പൊ നീച്ചു വരും അപ്പൊ പ്പൊ ഞാനാണ് ഇന്നൽ തെരക്ക്ട്ട സ് ദൈക്കാരം
എല്ലാ പണിയും നടക്കണം. നമ്മളെ കൂടെ അതെ അ ഹാ എനിക്കപ്പ ഞൻ ഈ അടുക്കളെ കേറ്ണ സമയത്ത് ചെയ്യാ ചെയ്യും ചെയ്യ എൻ്റെ കൂ കോളും നടക്കും. ഫ്രീ ടൈമും കിട്ടും. ഞാനും ഇങ്ങൻ തന്നാ ചെയ്യാ. ഈ സമയ കിട്ടാ പറഞ്ഞേച്ചാ
ആഹ് അലക്കിങ്ങാണ്ട് ഇത് പുൊറത്ത് കൊണ്ടയിടേണ്ടിരല്ലേ
ആഹ് എന്നിപ്പം എന്താമ്മമ്മേ
ചിക്കി ചി ചിക്കിടേണ്ടിരല്ലേ
ആ ബ
ഇവടെ അങ്ങൻതന്നെ. കൊഴപ്പൊൻന്നുല്ല. ൻ പിന്നെ യാത്രയാക്കെ പോവലില്ലേ
ഓ ണ്ട് ണ്ട് യാത്രയൊക്കെ പോവാറക്കെണ്ട്. മക്കക്ക് ഇപ്പൊ ക്ലാസില്ലേ
ആ ണ്ട്. ക്ലാസ്ണ്ട്. പക്ഷെ ഓ പോയിട്ടില്ല ഒരാക്ക് അനിയാണ് മ് വലിയോന്. പിന്നെ രണ്ടാമത്തോൾ പോവ്ണ്ട്. ഇപ്പ മദ്രാസ ഇട്ട് വന്നിട്ടുണ്ട് പോവാന്. പിന്നെ ചെറുതാണ് മൂന്നര വയസ്സായിട്ട് റ്റ് ള്ളൂ
ആ അങ്ങനാവടീ
ആ അങ്ങനവാടിപോകും. പോയി അവിട്ന്ന് ങ്ങട്ട് അതേപടി തിരിച്ച് വരും.
ഹ ഹ ഹ എനിക്കാ അടരിക്കണ്ടാ ഹ ഹ
പിന്നെ പൊടിച്ച് പൊടി പൊടിച്ചിടാൻ എന്താന്നോ പിന്നെ അമ്മള് നമ്മടെ ഫ്രീ എ സമയം ഈ വീട്ടില് വെറ്‌തേരിക്കല്ലേ നമ്മളെ തായൊരു കുട്ടിണ്ടെങ്കി നമ്മളെന്തായാലും നിർബന്ധിച്ച് അവ്ടെ ആക്കും രണ്ട് കുട്ട്യാളിം നോക്കാന്. മ്മളൊ റ്റക്കൂ അല്ലെ.
ഉം
അപ്പൊ ആക്കും. പക്ഷെ ഇപ്പൊ നൊ ഒറ്റക്കല്ലള്ളൂ പിന്നെ ഞ്ഞ് ഏതായാലും ചേർത്തിയ സ്ക്കൂൾലൊക്കെ ചേർത്തിയ പിന്നെ പൂണ പണിയന്നല്ലേക്കാരം ചെറിയ കുട്ട്യേക്ക് പിന്നെ പ്രത്യേകിച്ച് കൊറച്ച് കുറുമ്പും വാശിയൊക്കെണ്ടാവുംചെയ്യും. ഏറണ്ടാവും
കൊഞ്ചിപ്പിച്ച് കൊഞ്ചിച്ച് നമ്മുടെ കൊ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അവർക്കായിരിക്കും. ഹാ
ആ അതണേ അതാണ് മടി. പോകാന് ഇന്നലെ റ്റയ് ക്ക് പർഞ്ഞ് ഞാൻ പോവാണ് ആ ന്നാ ശരി പൊയ്ക്കോ എല്ലാം മാറ്റി റെഡിയായി ബേഗ് ഒക്കെ ഇട്ട് സ്കൂൾ തൊറക്ക്ണ അന്നന്നെ ബാഗ്, കൊട ഒക്ക വാങ്ങ് മ് പോയി എന്തായാലും ഓക്ക് ഇഷ്ടള്ള സമയത്ത് പോ വല്ലാതെ മ്മൾ നിർബന്ധിച്ച് പറഞ്ഞേക്ണെ പിന്നെമ്മക്ക് ക്ക് വീട്ടിലെത്തിയാ വയങ്കര വെഷ്മേക്കാരം.
അയിനെക്കാളും നല്ലത് അവര് കരിയാതെ പോകുന്നേല്ലേ
അതെ അ അപ്പൊ പിന്നെ പൊയിക്കോട്ടെ വിചാര്ച്ച് സ്വന്തായിട്ട് പോയി. പോയി ഞാൻ പിന്നെ വാതിൽ തൊർന്നോക്കു മ്പൊണ്ട് വര്ന്ന ണ്ടൊ വീണ്ടും ഹ് ഹ് ഹേ കൊണ്ട യാക്കെ ലേര്ന്നു ആ ആ കൊറേ കുട്ട്യാൾണ്ട്. മറ്റേ കൊറച്ച് കുട്ട്യാളൊള്ളേനു പഷ് പിന്നെന്തെ ചെലേ ഈ ആയമാര് ചെലെ ആയമ്മാര് നോക്കൂല
ആ എനിക്ക് ബോറടിച്ച അവിടെ എത്തിയപ്പാണ് ബോധം വന്നത്
നമ്മള ക്കെ പഠിചീന കാലത്ത് അങ്ങനെയല്ലല്ലോ ഇപ്പൊ പിന്നെ എന്താ അങ്കനവാടി
നമ്മള് പഠിച്ച കാലത്ത് നമ്മുടെ കൂടെ കൊറേ ആൾക്കാരുണ്ടാവും ഒരു ലോ വീട്ടിലെ അടുത്തുള്ള എല്ലാ മക്കളും കൂടി ഒരുമിച്ച് അങ്കനവാടി പോകുന്നു തിരിച്ച് ഏഹ് അല്ല അമ്മമാർ കൊണ്ടാക്കാൻ വരലന്നെ എപ്പഴെങ്കിലു ഉള്ളൂ
ഉള്ളോ ഇപ്പൊ വീട്ടില് കുട്ടികൾ ഉണ്ടോന്നറിയാ ണെങ്കി വീടിന്റെ ഉള്ള് തൊറന്ന് അറിയേണ്ടി വരും പൊറം ലോക ഒന്നും കാണൂല കുട്ടികള് ഒക്കെ ഈ ലാ
അങ്കനവാടിയിൽ കൊണ്ടാക്കുന്നുണ്ടോന്ന് ചോദിച്ച ഇല്ല എന്തിന് നിങ്ങള് വേണേയ് പൊക്കോ കൂട്ടുകാരുടെ കൂടെ പറഞ്ഞ് നമ്മളെ നമ്മളെ പറഞ്ഞ് വിടും കരയേ വിളിക്കേ എന്ത് ചെയ്താലും അവര് ഒരു മൈന്റും ചെയ്യൂല നമ്മളൊക്കെയണെ ഇപ്പൊ മക്കള് കരഞ്ഞ ഓടിച്ചെല്ലും. വേണ്ടാത്ത നമ്മടൊക്കെ അമ്മമാരൊന്നും ചെയ്ത് തരില്ല നിങ്ങള് അ ഇപ്പപ്പം വിടില്ല നമ്മള് കരയുന്നുണ്ടോന്ന് പോലും അവര് അന്വേഷിക്കില്ല
പക്ഷെ മൂത്ത മോനെ അങ്ങനെ നിർ ചെല സമയത്ത് സ്കൂൾ പോവാൻ ഭയങ്കര മടിയാ ഏഴാക്ലാസിൽ ത്തീക്കണ പറഞ്ഞിട്ട് കാര്യയില്ല പക്ഷേ ഭയങ്കര മടിയാ അങ്ങനെ ഇതാണ് പിന്നെ രണ്ടാമത്തെ മോള് അങ്ങനെയല്ല ഇശാല് ഓക്ക് എത്ര വയ്യെങ്കിലും ഓ ക്ക്‌ സ്കൂൾ പോണം
ആഹ് നമ്മളെങ്ങാനും മടി എന്തേലും പിടിച്ചിട്ട് ണ്ടെങ്കി വീട്ടാര് പറയും മര്യാക്ക് പൊക്കൊ ഇല്ലെങ്കി ഉണ്ടല്ലോന്ന് പറഞ്ഞ് നമ്മളെ നോക്കും
ആഹ് ആ അപ്പെ നമ്മള് പോവും
അതെ നമ്മള് വീട്ടില് നിർത്തുവോ അതു ഇല്ല
ആ അതങ്ങനെ പിന്നെ ഇന്നത്തെ മക്കള് ഞമ്മളെ ആ പഴയ കാലം ഒന്നും ഒന്നുവല്ലല്ലോ
നമ്മളെയൊക്കെ ഉസ്കൂളിലേക്ക് പ തല്ലിയെങ്കിലും പറഞ്ഞ് വിടും
എന്നാ ശരി
ഉം